ആ
ഹലോ
കേക്കാ പറ്റുന്നുണ്ടോ
ആ കേൾക്ക്ണ്ട്.
ആ ഇനിയിപ്പം എന്ന പരുവാടി
ആയിൻ ഏകദേശം ആയിത്തൊടങ്ങിട് ഇപ്പം. ഒരു കൈഞ്ഞിങ്ങനെ വര്ട്ടെ. ഞമ്മള് ഞമ്മള സൈല്ല. കറി ഇന്ന് ചിക്കൻ ഇണ്ടായ്ന്നു. ഞാൻ വൈന്നേരം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിരുന്നു. ഹസ്ബന്റിന് ചപ്പാത്തി വേണം. അപ്പൊ പിന്നെ അയക്ക് ചിക്കൻ ഇടേണ് അതൊരു ഗ്രേവി മാതിരി ഉണ്ടാക്കി.
ആ ഷു ഷുഗറിന്റെ പ്രശ്ന ഇണ്ടാ
ഇല്ല ഷുഗറൊന്നുല്ല. ആഹ് രാത്രി ഫുഡ് ഒഴിവാക്കാണ് പകല് ഒഴിവാ ക്കല്ല പകലൊരു നേരം ചോറും രാത്രിന്ന് എന്ത ചപ്പാത്തി എന്ത ലേറ്റ് ആയ്ട്ട് എന്തേലൊക്കെ ആക്കാ ചോറ് ഒഴിവാക്കാനുള്ള ഒരിത് അപ്പം പിന്നെ അയിക്ക് എന്തേലും കറി വേണോ
ആ ചപ്പാത്തിയിപ്പം എങ്ങനെ ഇണ്ടാക്കണോ അതോ മേടിക്കോ
അല്ലല്ല അതിന്റെ പൊടി ഇപ്പൊ റേഷനായിട്ട് കിട്ടൊല്ലോ പൊടി ആയാലും ഗോതമ്പായാലും. പിന്നെ ഗോതബാണെങ്കില് ഉം ഉമ്മ ഇബ്ടെ കോർച്ച് വെയിലൊക്കെ ഉണ്ടാമ്പോ പൊടിച്ച് വെച്ചേനെണ്ട്. അങ്ങനെ കൈകി ഒണക്കിപൊടിച്ചത് പിന്നെ അല്ലെങ്കി പൊടി പേക്കറ്റ് പൊടി കിട്ടും. അത്ണ്ട് പിന്നെ ഇണ്ടാക്കും. നാല്നൊക്കെ മതി. തോനൊന്നു വണ്ട ഒരാക്ക് മാത്രം മതി. ഇണ്ടാവും പിന്നെ തോന ഇണ്ടാക്കുമ്പള നമ്മുക്ക് ചെലവ് കൂട്
മട്ക്കും നമ്മള് വഴ്ക്കുവേം ചെയ്യില്ലെ ആഹ്
ഇത് നാല്ണോ അഞ്ചെണ്ണോ ഏറെണ്ടായ മതി ബാക്കിണ്ടെങ്കി മോളും മദ്രസ്ക്ക് രാവിലെ പോവും ഓക്ക് അത്ണ്ടായ ഇഷ്ട്ടാ പിന്നെ അങ്ങനെ കറ്യേക്കെണ്ടെങ്കി അങ്ങനെ ഇണ്ടായി കൊട്ക്കും ഓള്ങ്ങനെന്നും അങ്ങനെ ഏറെണ്ടാക്ക്ണോള്ളൂ അല്ലാതെ ഹസ്ബന്റിനായിട്ട് തോനെ വേണ്ട ഏറിയാ രണ്ട് മൂന്നെണ്ണം നാല്നം അയ്ലേറ പോവൂല
അത്രള്ളൂ ഞങ്ങളിവിടെ ചപ്പാത്തിണ്ടാക്കല് വളരെ ചുരുക്കാ ഇവിടെ അങ്ങനെ ഉം ചപ്പാത്തി ഇണ്ടാക്കാൻ ഇച്ചിരി പാടല്ലേ ആഹ് നമ്ക്ക് അറിയ്യൂല് അത്ച്ചാ പരത്തി കയ്ഞ്ഞയിഞ്ഞ കറക്റ്റ് റൗണ്ട്ലൊന്നും വരൂല്ല
അതെ ഇൻക്ക് ആദ്യം ഇങ്ങനേനി വന്ന ഉടനൊന്നും ഇത്ഷ് ശീലായതല്ലേ ഇവൽക്ക് വന്ന ഉടനൊന്നും നമ്മക്ക് നമ്മള് പലേ
ആഹ് അറിയില്ല ആഹ് പക്ഷെ ഇന്റെ ഇ ഇക്ക ചെയ്യും ഹസ്ബൻഡ് ചെയ്യും ഏ നന്നായിട്ട് പരത്തും
അതെ പിന്നെ പര്ത്തി ശീലയപ്പോ പിന്നെന്നെങ്ങനെ റൗണ്ട് റൗണ്ടായി ഇപ്പൊ റെഡിയായി ഇപ്പൊ എള്പ്പാണ് അയ്ലും വല്ല്യ പണി വേറെ എള്പ്പം വേറെത് വല്ല്യ ശീലം നമ്മക്ക് എന്നും സ്ഥിരതാവുമ്പളെ
ആഹ് ഞാനും ഇങ്ങനെ ആലോചിക്കും ഇന്ന് ഓരോ കാര്യങ്ങള് ചെയ്യുമ്പയെ ഭയങ്ക ര മടി മടി പിടിച്ചിരിക്കുമ്പോ നമുക്ക് ചെയ്യാൻ തോന്നൂല ചെയ്ത് കഴിയുമ്പോ
സിംമ്പ്ളെക്കാരം അത് എല്ലാം കൊണ്ടും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും
ആഹ് ഇപ്പൊ പത്തിരിയൊക്കെ ഇണ്ടാക്കാനാണെങ്കിലും നേരത്തെ ഞാൻ ആലോചിക്കു ഓ ഇതെന്തൊര് പാടാ ഇത് ആരെക്കൊണ്ട് പറ്റുംന്ന് പക്ഷെ ഇപ്പ അങ്ങനെയൊന്നുല്ല അങ്ങ് ചെയ്യും ഏഹ് ആഹ് അത്രോള്ളൂ നമുക്ക് പിന്നെ ആവശ്യം വര്മ്പോ
ചെ നമ്മള് ഒക്കെയിന് ടേസ്റ്റ്ള്ള സംഭവാണ് ക്ഷേ കൊറ്ച്ച് പണിണ്ടാവുന്നോള്ളൂ പിന്നെ ഇട്ത്തോണ്ട്ന്നാ നമ്മക്ക് ഇതെപോലെ ഞാൻ പറഞ്ഞമാതിരി ചപ്പാത്തി പരത്ത്ണമാതിരിതന്നെ സിംമ്പിളായി
ഞങ്ങക്ക് ഇവിടെ മെയിനായിട്ട് വര്ന്നേന്ന്ച്ചാ വീട്ടിലെ ആൾടെ എണ്ണം കൂട്തല്ണ്ട് അപ്പ അതോ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോ നമ്മള് ണ്ട് ഇണ്ടാക്കുമ്പോ ഇപ്പോ നമ്മള് ഇപ്പ പത്തിരിയൊക്കെ ഇണ്ടാക്കുവാണെങ്കില് ഒര് നാല് ഗ്ലാസ് അരിക്കൊക്കെ ഇണ്ടാക്കണം ആഹ് കൂടുതല് ഇണ്ടാക്കണം അന്നേരം നമ്മള് തന്നെ നിന്ന്‌ ഇണ്ടാക്കുമ്പോ താ നമുക്ക് മട്
ക്കുമ്പോ അയിന്റെ ആവശ്യല്ല ഒറ്റക്കാവു
ഇന്നാള് അത് കഴിഞ്ഞ ഈ മുഹറത്തിന് ഹസ്ബന്റ് വീ ട്ടീ പോയി കഴിഞ്ഞപ്പം ഇനിയിപ്പോ ഞങ്ങള് ചെല്ലണ കാര്യം പറഞ്ഞ്ണ്ടായിരുന്നില്ല അപ്പം ഉമ്മച്ചി ഇച്ചിരെ പത്തിരി ഇണ്ടാക്കി വെച്ചെണ്ടായിരുന്നു അവര്ക്ക് രണ്ട് പേർക്കും വേണ്ടീട്ട് അത്ഴിഞ്ഞ് ഞങ്ങള് ചെന്നു ഞങ്ങള് ചെന്ന്‌ കഴിഞ്ഞ്ഞ്ഞപ്പം ചോറും ഉണ്ടായിരുന്നു ഞങ്ങള് പിന്നെ ചോറൊക്കെ കഴിച്ചു അപ്പോ ഞാൻ പറഞ്ഞു രാവിലെ പത്തിരി ഇണ്ടെങ്കി മിച്ച് അല്ല അന്ന് ഞങ്ങള് കപ്പ് പുഴുങ്ങോ അങ്ങനെന്തോ ചെയ്തു വേറെന്തോ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പത്തിരിണ്ടെങ്കി അവിടെ ഇരിക്കട്ടെ രാവിലെ എട്ക്കാന്ന് പറഞ്ഞു അപ്പോ രാവിലെ തെകയുല്ല അന്ന്‌ അഞ്ച് ഉള്ളത് ഫുള്ളിട്ട് തെകയുല്ല അപ്പ ഞാനാലോയ്ച്ചു ഇനി എന്തെയ്യും പുട്ടുണ്ടാക്കിയാലോന്ന് ഇങ്ങനെ വിചാരിച്ചു മടിയാണല്ലോ മെയിൻ അന്ന്ട്ട് ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞ്ഴിഞ്ഞപ്പോ
ഹ് ഹ്
വേണ്ട പത്തിരിന്നെ ഇച്ചിരി ഇണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊര് കൊറച്ച് പൊടി എട്ത്ത് വാട്ടി പെട്ടെ ന്നായി
ആഹ് വിചാരിച്ചാലാകും ക്ഷേ നമ്മക്ക് മടി പിടിച്ചാല്മ്മ ക്കാവൂല വിചാരിച്ചാ അങ്ങനെതന്നെ അവ്ടെ ഇന്റെ ഇമ്മാ ഇന്റെ ഇമ്മാക്ക് അങ്ങനെ എള്പ്പാ ഇന്റെ ഇമ്മാക്ക് ഈ ഓട്ടാടാ ദോശ് ശാ അങ്ങനത്തെ ഇണ്ടാക്ക്ണെക്കാട്ടി എള് പത്തിര്യാ എത്ര പെട്ടന്നാവുറ്യോ ഞങ്ങളാരും ഞങ്ങളൊക്കെലപ്പോ വീട്ട് പോവുമ്പോ നമ്മക്കൊക്കെര് ബേക്കോട്ടേക്കാരല്ലോ അപ്പോ എണീറ്റ് വരുമ്പോത്ത്ന് ചായിം കടിം കറിയൊക്കാവു പിന്നെ വീട് ഇമ്മപ്പോ ത്തിന് അവിടെത്തിണ്ടാവും നമ്മള് എണീച്ച് വരുമ്പോത്തിന് ചായിം കടിയൊക്കാവും അതാണ് ഉമ്മാക്ക് എളുപ്പമാണ് നമ്മക്ക് അതൊരു പണി ഇവിടെ ആകുമ്പോ പിന്നെ ആളുണ്ട് അപ്പോ പിന്നെ എല്ലാരും കൂടി ചെയ്യുമ്പോ അത്ര വലിയ ഭാരം തോന്നൂല ഒരാള് ചുടാനും ഒരാള് പരത്താനും ഒരാള് കൊയ്ക്കാനും നിൽ ക്കുമ്പോളെ
ആഹ് ഞാന് ഇവിടെ ആണെങ്കിൽ ഞാന് എന്റെ വീട്ടിലാണെങ്കില് എല്ലാരെയും കൂട്ടും കൂട്ടും കാരണം തന്നെ ആയി കഴിയുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് മടുത്തു പോകും പിന്നെ ചെല സമയത്തൊക്കെ
സംസാരി ച്ച് ഓരോന്ന് വർത്താനം പറഞ്ഞൊക്കെ അങ്ങനെ ചെയ്യുമ്പോ സംഭവം കഴിയണതറിയില്ല
പാട് വരുന്നേ പെരുന്നാളിന് കഴിഞ്ഞെ മുമ്പത്തെ പെരുന്നാളായിരുന്ന് തോന്നുന്നു അന്നാണെങ്കില് ഈ ഉമ്മച്ചിക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞ് ഉമ്മച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു അന്നിട്ട്
ഉണ്ടോ
എന്റെ വീട്ടിലേ ഞാൻ എന്റെ വീട്ടിലാ നിക്കുന്നേ അപ്പം ആഹ് അന്നിട്ട് ഉമ്മച്ചിക്ക് ഇങ്ങനെ സർജറി ആ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ വന്നു പക്ഷെ വീട്ടിലാണെങ്കില് വെല്യയപ്പ ഉണ്ട് അനിയനുണ്ട് അപ്പോ അങ്ങനെയെ ക്കെ നിക്കുമ്പോ അവർക്ക് എനിക്കും പോണം ഫുഡും കഴിക്കണം പിന്നെ പെരുന്നാളല്ലേ അപ്പോ ഞാൻ അന്നിട്ട് എന്ത് ചെയ്യും അന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പത്തിരി ഒക്കെ ആക്കി ഞാൻ പക്ഷേ അന്ന് ഇടങ്ങേറായി ആ കാരണം ഞാൻ നമ്മള് അങ്ങനെ ചെയ്തിട്ടി ട്ടില്ലല്ലോ ഈ ഇവരെ നമ്മള് ചെയ്യുമെന്ന് പറഞ്ഞ് കഴിഞ്ഞഞ്ഞാ ൽ ആഹ് മെയിൻ ആയിട്ട് നമ്മളല്ല നമ്മള് പെരുന്നാളിനെക്കെന്ന് പറയുമ്പോ അന്നാണെങ്കിൽ കുഞ്ഞുമാക്ക് വരാൻ പറ്റാതെ വന്നു അങ്ങനെ കൊറേ പ്രശ്നങ്ങളന്നു മൊ ത്തടങ്ങറായിപ്പോയി ഞാൻ തന്നക്കായിപ്പോയി അന്നിട്ടാ അന്ന് ഞാൻ അന്ന് ഞാൻ ഭയങ്കരായിട്ട് പെട്ടു പോയി ശരിക്കും
ഏഹ്
ഐഞ്ചി നമ്മള് പിള്ളേരുടെ കൂട്ടത്തില് നടന്ന്
അതെ
കഴിക്ക് ഏഹ് ഞാൻ ഇന്ന് കിടന്നിട്ടേ ഇല്ലോ ഉച്ചക്ക് ഞാൻ ഇന്ന് പകൽ ഉറങ്ങണ്ടാന്ന് കരുതി ഉം ഓ ഞാന് ഞാൻ എയ്റ്റ് മന്ത് പ്രഗ്നന്റാ അപ്പൊ അന്നേരം ഉം കിടന്ന് കഴിഞ്ഞാ ഉറങ്ങിപ്പോവും അപ്പൊ ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണായിരുന്നു ഇന്നലെ ഭയങ്കര ക്ഷീണായിരുന്നു ഇന്നലെ ഞാൻ ഫുൾ ടൈം കിട ക്കുവാരുന്നു ഇന്നലെ രാവിലെ കിടന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി
എന്തെങ്ങക്ക് തൈറോയിഡിന്റെ പ്രശ്നണ്ടോ
ഇല്ലാതന്നാ വച്ച കഴിഞ്ഞല് ഈ രാത്രി ചില ദിവസങ്ങളിൽ ഉറക്കം കറക്റ്റ് റ്റാവൂലല്ലോ അപ്പൊ അങ്ങനെ വന്നോണ്ടാ അപ്പം ഇന്നന്നിട്ട് ഞാൻ കിടന്നേ ഇല്ല ഇന്ന് ഞാൻ പകലതുകൊണ്ട് കിടന്നില്ല കാരണം കിടന്നാ പിന്നെ ചില ദിവസം ഭയങ്കര ക്ഷീണായിരിക്കും
ആഹ് ക്ഷീണംണ്ടാവും ഇനിപ്പ പ്രസവം കഴിയോളും ക്ഷീണം ഉണ്ടോ ന്തെലൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും
ഉം എനിക്ക് ആകെ ഇന്നലെരു പൊറത്തരു വേദനയും അങ്ങനെ ഒക്കെയിരുന്നു കുറെ പഴേതായിരുന്നു ഇന്ന് പിന്നെ എനിക്ക് വല്ല്യ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ ഇക്ക ഉള്ളാണ്ട് ഇക്ക എല്ലാത്തിനും കൂടെ നി ന്നുണ്ട് നമുക്ക് ഒരു സമാധാനണ്ട് ആഹ് ആള് എല്ലാത്തിനും പൊ ചെയ്യാൻ കൂടും ആഹ്
ആവേശാണല്ലോ നമ്മുക്കൊരു ഒറ്റക്കാവുമ്പോ ങ്ങനെ ചടിച്ച ഇങ്ങനെരിക്കന്നെ
പിന്നെ കൊച്ചിന്റെ കാര്യാണെങ്കിലും നോക്കിക്കോളും വീട്ടിലെ കാര്യ നിങ്ങളാണങ്കി അത്യാവശ്യം പാത്രക്കെ നമ്മള് ഫു ഒക്കെ ആക്കി വെച്ച് കഴഞ്ഞിട്ട് കഴിച്ച് കഴിയുമ്പൊ ചിലപ്പോൾ പച്ച- ട്ടിലാരിക്കല്ലോ കഴുകാനൊന്നും അപ്പൊ പിന്നെ ഇക്ക കഴുകി ഹേ പിന്നെ എല്ലാത്തിനും കൂടും ആഹ് എട്ടാം മാസം പിന്നെ പാവാ അതിന്പ്പ പണി കൂടുതലാ നിക്ക് പാവം തോന്നും
ജോലിക്ക് പോണാളല്ലേ
ഇല്ല ആള് പുറത്തായിരുന്നു ആളിപ്പൊ നാട്ടിലുണ്ട് രണ്ടു മാസായിട്ട് ആഹ് ഗൾഫ് ആഹ് അന്നേരം ആഹ് ഇനിയിപ്പൊ അത് കഴിഞ്ഞിട്ടേ പോവത്തുള്ളൂ അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞട്ടെ പോ തുള്ളു അഞ്ചാ മോനുണ്ട് അപ്പൊന്നേരം ഞാൻ റസ്റ്റിന്റെ സമയത്ത് അവന്റെ കാര്യങ്ങളില് ബുദ്ധിമുട്ടാവല്ലോ സ്കൂൾ അവന് ഏഴ് വയസ്സ് സ്കൂളിൽ പോവാനൊക്കെണ്ടല്ലോ ആഹ് അപ്പൊ
ണ്ടാവുലേ
എന്റെ കൂടെയുണ്ടാവും ആഹ് അപ്പം ഏഹ് എല്ലാം കൂടി ഇവനെ പഠിപ്പിക്കാനൊക്കെയുണ്ടല്ലോ അപ്പം എല്ലാം കൊണ്ടും ഒരു പാടാവുള്ളൂ
ഇങ്ങനൊക്കെ ആവുമ്പോ ഒന്ന് ക്ഷീണംപുടിച്ച് കടക്കുംമ്പോ ഓലെ നോക്കാനൊന്നും നമക്ക് ടൈ
ഏഹ് ഈ ഇപ്പൊ പിന്നെ പ്രശ്നല്ല പക്ഷെ ഞാനിപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഏഹ് നമുക്ക് പറഞ്ഞു കൊടുക്കാനും എടുക്കാനും ഒന്നും പറ്റില്ലാതെ വരും ഏഹ്
കുട്ട്യേളെ പൊലെ പാ പാട്ടും കുടട്ട്യേളോരോ നൊലോളീം കാര്യങ്ങളൊക്കെല്ലേ ക്ക
ആഹ് അപ്പൊ പിന്നെ ക്കെ ഞാൻ അതുകൊണ്ട്ങ്ങനെ പറഞ്ഞു ഇനി ഇപ്പൊ പോയി കഴിഞ്ഞാ കാര്യം പറഞ്ഞാ പൈസയുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വരും അയെന്നാവെച്ചാൾടെ വർക്ക് തീർന്നിട്ടാ വന്നെ അപ്പൊ ഇനിയിപ്പം ഹ് പോയിട്ട് വേറെ നോക്കണം.
അതൊയിവാക്കി പോന്നോ അതോ ഒയിവാക്കിയാതാഞ്ഞ്
അത് ഒഴിവാക്കിയിട്ടില്ല ഇന്നെ വർക്ക് കംപ്ലീറ്റ് ആയിന്നു അവരുടെ പ്രൊജക്ട് തീർന്നേരുന്നു. അങ്ങനെ നിക്കുമ്പഴാണ് പെട്ടെന്ന് മറ്റേ യുദ്ധം വന്നത്.
ആഹ് അത് അയില് പെട്ടുണ്ടാവും ആഹ് യുദ്ധത്തില് പോന്നത് അയിന്റെ എടേ പോന്നതാ? അല്ല അയ് കഴിഞ്ഞേന്റേഷം
ഇല്ല കഴിഞ്ഞേന് ശേഷല്ല അത് കൂടി നിന്ന ടൈമില് പോന്നേ അന്ന് വര ഹേ അന്ന് ആഹ് എനിക്ക് വയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിക്കുമ്പം
ആഹ് അവിടെ നിക്കുമ്പളും ഞമ്മക്ക് സമാധാനണ്ടാവില്ല ഇങ്ങട്ടെത്താൻ. ആഹ് എത്തും അയ് പോര്ന്നത് ആലോച്ചുമ്പം ഇങ്ങട്ട് എത്തിപ്പെടെണ്ടേ ആഹ് ഒരു ബദ്ധിമുട്ട്
തെന്നിയായിരുന്നു അതുകൊണ്ടൊക്കെ നമുക്ക് നാലു മണിക്കൂറും കൊണ്ട് എത്തൂലോ ചെക്കിങ് ചെയ്ത് കയിഞ്ഞിട്ട് കിഞ്ഞ നമുക്കറിയാലോ ഇത്രൊരു സമയുണ്ടെന്ന് അങ്ങനെയൊക്കെ ഇരുന്ന് ന്തായാലും വന്നു പക്ഷെ ടിക്കറ്റ് കാശ് വയങ്കര രു വയങ്കരളൂ നൂരൂപോളടുത്തായി മ നൂരുയോളം നമുക്ക് ടി ക്കറ്റിന് മാത്രമായി ഉം അതെന്നാ വെച്ചാ ആ സമയത്ത് ഫ്ലൈറ്റ് ഇല്ലല്ലോ
ആഹ് അല്ല ആ ടൈമില് വെല കൂട്ണ ടൈമേക്കാര് ഇങ്ങനെ ക്കാവുമ്പോ
അല്ല ഫ്ലൈറ്റ് ഇല്ലായിരുന്നു. ഖത്തർ എയർവേയ്സിന്റെ മാത്രം ഫ്ലൈറ്റ് ഉള്ളൂ എയർ ഇന്റ വേറൊരു ഫ്ലൈറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഖത്തർ എയർവേർസിന്റെ ആണെങ്കിൽ പോലും ലിമിറ്റഡ് ഫ്ലൈറ്റുകളെ ഉള്ളു ആഹ് അപ്പൊ അന്നേരം നമ്മക്ക് ആള് അവടെ പ്രശ്നായി നിക്കുന്നതിലും നല്ലത് ഊരെങ്കി ഊര് പോരാണി പോരട്ടെന്നും പറഞ്ഞ് വന്നു.
നിക്കാരല്ലേ പിന്നെ പോവാനുള്ള ഇത് ഇഞ്ഞിത് കഴിഞ്ഞിട്ടാണ്ട് പോവാന്ന്ള്ളത് നിക്കേക്കാരം.
ക്കി പോയി കഴിഞ്ഞയിഞ്ഞാ ഇനിയിപ്പോ വരവ് നടക്കില്ല. എന്റെ മോനാള്ള ടൈമില് ആള് വന്നിട്ട്ണ്ടായിരുന്നു.
അതേ
അപ്പൊ ഇവിടെ എന്റെ പോയിരുന്നു എന്റെ കൂടെ ഒരു എമ്പതിസ് ത്തോളം ഒണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ പേന ഉണ്ടതാ ഉണ്ടായതുകൊണ്ട് ങ് ഇപ്പൊ ഇല്ലാതിരിക്കുമ്പഴും ബുദ്ധി
ബുദ്ധിമുട്ടാണ് അല്ല ഓലീ ടൈമില് നമ്മളൊപ്പണ്ടാവ്ണതാണ് നമ്മക്ക് ഏറ്റവും നല്ല സന്തോഷം
പ്പ ഞാനിങ്ങനെ പറയും ഇനിയിപ്പം എന്നായാലും ഇത് കഴിഞ്ഞ് കയിഞ്ഞാ പിന്നെ പോവും. അപ്പ ഈ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു സമയത്താണ്.
നമുക്ക് പോലും ഒപ്പം ഉണ്ടാവുന്ന സമയം ഇതാണ് അല്ലാതെ കയിഞ്ഞിട്ട് നിന്നിട്ട് കാര്യല്ലല്ലോ
ഉം പൈസേടെകെ ഭയങ്കര പ്രശ്ന നിങ്ങള് വരുപ്പം ഇപ്പം നമ്മള് ഞങ്ങളാണെങ്കില് എ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റല കാണിക്കുന്നെ ഞാ പ്രൈവ ചിന്ന അടിച്ചില്ല കാരണം എന്തിനാ വെറുതെ ഒരു
അല്ല ഗവർമെന്റാണ് നല്ലത് ഇന്റെ ഫസ്റ്റ്ത്തെ ഗവരമെന്റര്ന്ന്. വരു ബുദ്ധിമുട്ടുല്ല പിന്നെ രണ്ടാമത്തെ പിന്നെപ്പ മറ്റോള് ചെറുതായപ്പോ അങ്ങനെ പ്രൈവറ്റ്ക്ക് മാറ്റിയതാ ന്നിപ്പോലിതേട് കുട്ട്യേളെ നമ്മുക്കൊപ്പം നിർത്താന്നുള്ളരീതില് പ്രൈവറ്റ് കാക്കയത അല്ലെങ്കിൽ ഗവണ്മെന്റ് തന്നെ നല്ല ഹോസ്പിറ്റല് അ എന്റെ ഒപ്പത്ത് ഗവർമെന്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ
ഉണ്ട് അത്യാവശ്യം കൊഴപ്പൊന്നുല്ലല്ലോ പിന്നെ ഞാന് അങ്ങനെ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു നമ്മളീ പത്ത് മൂപ്പത്തയ്യായിരം ആഹ് ഇവിടൊക്കെ ഇപ്പൊ അമ്പതിനായിരം രൂപയാ. ഇതിപ്പം ആഹ് അമ്പത്തയ്യായിരം രൂപയാണ് നോർമൽ ഡെലിവറി
ല്ലേ അന്ന് പണ്ടൊക്കോപ്രേഷത്തിന് ത്രേ ഇപ്പൊ പ്രസവത്തിനന്നേ അത്രായി. അതെ? ണ്ടെങ്കി വേ ഇപ്പോല് ഓപ്പറേഷത്തിന് എന്തേലും വയിണ്ടാക്കി ഓപ്പറേഷണ്ടാക്കും. അതെ
ക്ക് പിന്നെനിക്ക് പേടിയാ. എനിക്ക് പ്രൈവറ്റ് പോകുന്നതിനോട് വല്ല്യ താല്പര്യല്ല.
റിയോ വേഗം ഓല് വേഗം എന്താ